ഹലോ
ആ എന്തേടാ സുഖല്ലേ
അൽഹംദുലില്ലാഹ് ഹൈർ ആണ്
കേൾക്കാല്ലോ നിനക്ക്
ആഹ് കേക്കണ്ട് കേക്കണ്ട്
ആ എവിടെ ആ എന്നിട്ട്
എങ്ങനെണ്ട് കുട്ടിക്ക് കുട്ടിക്ക് എങ്ങനെണ്ട് ആണാ എന്നിട്ടെന്തേലും പറ്റിയോ
ഞാൻ കറിയെക്കണേർന്ന് നാളത്തേക്ക് അപ്പ വെക്ക ആകോ ല്ലാന്ന്ഓർത്തിട്ട് കൊച്ച് കട്ടുമേരിക്കുണ്ടായി പെ പെട്ടന്നെ തലേ ക്കുത്തീവീണ് തല താഴത്തേക്ക് ഇട്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പ തലേക്കുത്തി വീണു പൊടി വന്നോക്കി പേടിച്ചിരിക്ക ഏയ് കൊഴപ്പോന്നുല്ല കരച്ചില് മാറി
ആഹ് ആഹ് ആഹ് ആഹ്
ഞാൻ മാത്രേ ഉള്ളൂ ഇപ്പം
ആഹ് ആഹ് പണിയൊക്കെ കഴിഞ്ഞന്നിട്ട്
ആ പണി കഴിഞ്ഞിന് രാത്രിത്തെ കൂ ടികറി ഉണ്ടാക്കണം
ആണ എന്ത നാളത്തേക്ക് ഇപ്പ ഇണ്ടാക്കിക്കണ
അല്ലപ്പ ഉണ്ടായി കൈയ്ഞ്ഞ ങ്ങള് സുഖോണല്ല പെട്ടിക്കൊടുക്കണ്ടല്ലേടി ഫുഡ്
ആഹ് ആഹ്
ഒമ്പത് മണിക്ക് പോണ ല്ലേ
ആഹ് ആഹ് ആഹ് ആഹ്
ഉ അപ്പൊ നേരത്തെ സെറ്റാക്കി വെച്ചന കഴിഞ്ഞല്ലോ
ആഹ് വേറെന്താണ് വിശേഷം
വേറെന്താവിശേഷം നല്ല വിശേഷം
നീ വന്നതാ റീ യൂണിയന്
ആ ഇൻഷ അള്ളാഹ്
ത അതെ ആ ഒരാളതെ ഉറങ്ങണ് ഒരാള് പോയി കാക്കന്മാരന്ന് പറയപ്പെടത് അവനിക്ക് പഞ്ച് അഞ്ച് അഞ്ചാം മാസത്തി അങ്ങനെ മാസത്തിലൂടെ അടുത്ത മാസ ആ അങ്ങനെ അതന്നെ സ്വന്തം
ഉ എങ്ങനുണ്ട് ഇപ്പാ
അൽഹംദുലില്ല ആഹ ഇതിനിന കൊണ്ട് വലിയ കുഴപ്പൊന്നുമില്ല മാറി വെച്ചുകക്കും ഏ അവന ങ്ങനെണ്ട് പുറത്തൊക്കെ പോകുമ്പോ
ഇപ്പൊ കൊഴപ്പന്നില്ല ഏട ഒക്കെ പ്രാന്ത കുടിക്കും ചൂട് എടുത്തിട്ട് അങ്ങനത്തെൊക്കെ പ്രാന്ത ഉണ്ടാവന
എന്താണ് വീട്ടില വിശേഷം ആഹ അതൊക്കെ കഴിഞ്ഞ പ്പ നീണ്ട
ആഹ
ഇരി തായ്മേ ഇരിത്തുമ്മേ നമ്മ ഇരുത്തുമ്മെ നമ്മ ബാക്ക് സപ്പോർട്ട് കൊടുക്കെങ്കി
ആഹ് ആഹ് അങ്ങനെ ഇരുത്തിക്കോ. ആഹ് ആഹ് ഒറ്റയ്ക്ക് ഇരിക്കാൻ നോക്കിക്കോളും. അങ്ങനെയൊക്കെ പോണൂ. കൊഴപ്പൊന്നൂല്ല. നല്ല ഹാല്. ഞങ്ങ ഇപ്പ ഇവിടാണല്ലാ. ആഹ് സുഖാണ്.
വേറെ എന്താണ്?
എന്നട്ടിപ്പെ എന്തൊക്കെ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടില്ലാലേ കൊച്ചിന്.
ഇല്ല. അവര്ക്കിപ്പെ ഇപ്പ വയ്യായ്ക വന്നപ്പെ പോയ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പ അടു തമ്മ. ഇവന് ഫീഡിങ്ങ് അങ്ങനെ ചെയ്യൺള്ള.
ആണോ അങ്ങനെയല്ലല്ല സാധാരണ. ആൺപിള്ളേര് നല്ലോണ്ണം കുടിക്കൂല.
ഇത് നേരെ തിരിച്ചടിക്കോളൂ കൊടുത്താലും കുടിക്കൂല എന്റെത്. അപ്പൊ അടു പത്ത മാസം മുതൽ ഫുഡ് സോളിഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഡോ
ആഹ് ആറതേ എന്നട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ആഹ് കൊഴപ്പില്ല. ആറപ്പത്തേ ചെയ്യൂല.
ചായിട്ടാ കൊടുത്തിരുന്നെ.
ആഹ് ആഹ് കൊഴപ്പൊണ്ടാവൂല. അത് കഴിഞ്ഞിട്ട് കുടിച്ചോളും. നീ പറയും വീ വിടണില്ലാന്ന്. ഇപ്പ എന്റെ അവസ്ഥ ഇതാണ്. ഇപ്പോളും കൂടിച്ചോണ്ടിരിക്കണാണ്.
എത്ര വയസ്സായി ഇപ്പേ?
രണ്ടായിട്ടില്ല ജൂലൈ ആവുള്ളൂ രണ്ട്.
ആഹ്.
ഇപ്പ നിർത്തൊള്ളൂ. ഉം
നീ ഇപ്പ പോണുണ്ടാ എവിടേലും.
ആഹ് ഞാൻ പഠിപ്പിക്കാൻ പോണണ്ടല്ലോ
ഉം ഉം ഉം ഉം
ശനിയും ഞായറും മാത്രമല്ലേ ഉള്ളൂ പിന്നെ. ആഹ് അതിന്റെ ട്രെയിനിങ്ങിനാർന്നു പോയേച്ചെ. ഉം നീ ഇവിടെ ആയിരുന്നെങ്കി നിനക്കും നോക്കാർന്നു.
ആഹ് ബെസ്റ്റ്.
ഉം പിള്ളേരുടെ ആരുവല്ലേ പിള്ളേരേം കൊണ്ടോണത്. അത് കൊഴപ്പൊന്നുമില്ല.
എവിടക്ക്?
പഠിപ്പിക്കാൻ ഞാൻ കൊച്ചിനേം കൊണ്ടല്ലേ പോണെ.
ആഹ്. അപ്പൊ നിനക്ക് വീട്ടിലാക്കിക്കൂടെ?
വീട്ടില് ഇപ്പ വീട്ടിലാക്കും. കാരണം ഞാൻ ഇവിടെ ആർന്നല്ല. അവിടെയും വരേം പോവണ്ടേ. അപ്പൊ കൊച്ചിനാക്കിയിട്ടാ ഞാൻ പോണത്?
ഉം ഉം എങ്ങനെ പോവും?
ഇക്കാക്ക ആക്കി തരും.
ഉം ഉം ഉം ഉം നിങ്ങപ്പ എവിടാണ് സ്ഥലം?
ആഹ് പോയേടി ഒന്ന്.
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ വേറെ എന്താണ് ഹാല്?
വേറെന്താണ് നല്ല ഹാല് ആരും വിളിക്കാറൊന്നൂല്ലേ? ഫ്രണ്ട്സ്
കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായി പക്ഷെ ആരും വന്നില്ല അല്ലാണ്ട് വേറെ കോണ്ടാക്ട് ട്ടൊന്നൂല്ലാ രോടും കോണ്ടാക്ട് പോയിട്ട് അല്ലാത്തേന് സമയം ഇല്ല പിന്നാണ് കോണ്ടാക്ട്. പിന്നെ നീ നീയും മാത്രമായിട്ടാണ് ആണാ?
ആഹ് പക്ഷെ ആളുണ്ടായില്ലാടീ. അതാണ് ഉം
എന്നോട് പറഞ്ഞിട്ടുണ്ടായി ഓൾറെഡി മെസ്സേജ് അയച്ചിട്ടാ ഞാൻ നിനക്ക് ക്ക് വിളിച്ചന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായി അപ്പ പറഞ്ഞ് അപ്പാ ഏഹ് ഷൊ സെയില് നടക്കണ ടൈമാണല്ലോ അപ്പൊ തെര ആഹ് തിരക്കും കേറിക്കൂടി ഇവിടെ ഇട്ടൂടാന്നൊക്കെ പറഞ്ഞ്
അല്ലെങ്കി വ വരെ പോകാന്ന് പറഞ്ഞേണ് പിന്നെ രാ ഉച്ച് രാവിലെ ആണെങ്കി എന്നോട് പൊയ് ക്കോന്ന് രാത്രി ആവുമ്പോ പിന്നെ പാടല്ലേ കൊച്ചിനേം കൊണ്ട്. ഉം
വെഷമൊക്കെ മാറിപ്പ വിണെന്റെ
ആഹ് വെഷമൊക്കെ വിണേന്റെ വെഷമൊക്കെ മാറി ഇപ്പ അപ്പാടെ വെഷമാണ് ചിത് ചീത്ത പറയാൻ പാടില്ല തല്ലാ ചീത്ത പറഞ്ഞാ അപ്പ സങ്കടാവും
ഉം ഉം ഉം ഉം ഉം അങ്ങനെ ആള് എണീച്ച് ഉം ഉം ഉം
പാലൊടുക്ക്
അവള് പൊറത്തു പോയി അവരെ പിള്ളേരൊക്കെ കൂടെ ഉം അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ വളവ് എത്തി പറ്റിണ്ടാവും ആരേലും വിളിച്ച് കഴിഞ്ഞാപ് എടുത്തോണ്ടും പോവും എന്നിട്ട് വെറുതെ ഹാലോ ഹാലോ ഹാലോന്ന് പറഞ്ഞ് നടക്കും
ആഹ് ഇവരിക്കുണ്ടത് ന്നാ അത്രക്ക്‌ വ ലുതായിട്ട് ഇല്ല പെമ്പിള്ളെരാണ് കൂടുതലും
ആഹ് ഇപ്പൊ സംസാരിക്കാൻ തൊടങ്ങിയാ?
പിന്നോ നല്ലോണം സംസാരിക്കും
ആണോ
പറയും നമ്മ പറണേന് ബതില് തിരിച്ച് പറയും
ഇവളെ ഞാൻ ചേർത്തി സ്കൂളില് ഉം പ്രേ പ്രേസ് സ്‌കൂളില് ഉം എന്തെങ്കിലും മൂന്നായിട്ടില്ല
മൂന്നായിട്ടില്ലേ
ഏഹ് ഏഹ് എൽ ഇവടാ ഇടി അടി ആരേലു എന്തേലും പറഞ്ഞാ നേരെ വന്ന് ഇവന്നി തെറ്റത്ത് ആവുമ്പാണ്
രണ്ട് പേരും കൂടി നല്ല നല്ല ഇതാണ് ഇതാവുമ്പേ മറ്റേ മദ്രസയും കൂടി ഇൻക്ലൂഡ് ആയി ട്ടുള്ളതാണേ അപ്പൊ രണ്ടും കൂടെ ഇല്ലാ ഡയറക്ട് സ്കൂൾ ഉം എ പി എ പി എന്നതാണ് മഹാമ്മൂദിയാന്നും പറഞ്ഞിട്ട്
ആഹ്
ആഹ് അപ്പൊ അങ്ങാണ്ട് രാവിലെ സ്കൂൾ ബസ്സുണ്ട് ഇപ്പോ രണ്ടും കൂടി ബേസ് കിട്ടിക്കയിഞ്ഞ് ഈ ടൈമി പഠിപ്പിക്കർ ഇണ്ടാവുള്ളു
ഞാനിത് ഇവനിപ്പ ഇടയ്ക്ക് എന്റെടുത്ത് വരും പഠിപ്പിക്ക്‌ പഠിക്കാൻ ചോദിച്ചോണ്ട് അപ്പൊ കുഞ്ഞു ബുക്കൊക്കെ ഇണ്ട് അതൊക്കെ എടുത്തിരുന്ന് എല്ലാം പഠിച്ചോളും
ആറ് വയസ്സ് വരൂള്ള ഇതൊള്ളു അത് കഴിഞ്ഞഞ്ഞ കഴിഞ്ഞ് നമ്മ അത് കഴിഞ്ഞിട്ട് നമ്മ തല കുത്തിന്ന് പഠിപ്പിക്കാ നോ
പഠിക്കൂല അതന്നെ അതാണ് ഞാനെന്താന്ന് പക്ഷെ എല്ലാരും എന്നെ ഇപ്പ ചീത്ത പറയും ഇവനെ പഠിപ്പിക്കിണേന് ആ കൊച്ചിന്റെ തലേല് ഇപ്പളേ കേറ്റരുത് കുറേതായിട്ട് കൺഫ്യൂഷൻ ആവും എന്തേലും പറ്റുനൊക്കെ ഇഹി
ഉം ഉം ഞാൻ അവളൊന്നും പഠിപ്പിച്ചിട്ടൊന്നുല്ല അത് വേ റെ കാര്യം അവ ഇഷ്ട്ടോള്ളത് അവ
ഞങ്ങ ഇങ്ങനെ കളിക്കുമ്പോക്കെ ഓരോന്ന് പറയും അപ്പൊ അവനിക്കത് ഇൻട്രസ്റ്റാണ് അപ്പൊ അവൻ തന്നെ എന്നോട് വന്നിട്ട് പറയും പഠിക്കാന്ന് പറയും അപ്പൊ കുഞ്ഞ് കുഞ്ഞ് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടേ ഞാൻ
ഉം ഉം ഉം
ന്ന് വായിച്ച് വാ വ ഇങ്ങനെ ആത് പിക്ചേഴ്സ് കണ്ടേയ്ഞ്ഞാനൻ പറയും എന്താണെന്ന്
ഉം ഇവളും ഫ്ലാസ്ക് അടക്ക നോക്കി പറയും പസേ അല്ലാ ണ്ട് അത് അന്നേക്കാള നമ്മ പറയൂലേ നമ്മ സാധാരണ നോർമൽ ടോക്കെയ്യൂല്ലേ ആ ഇതിലാണ് അവള് കേറി പിടിക്കുക അവൾക്ക് അതിലാണ് കൂടുതൽ ഇങ്ങനെെ ചെല പിള്ളർ കേട്ട് പഠിക്ക
പിള്ളേര് അങ്ങനെയാണ് ഇവനും അങ്ങനെ തന്നെയാണ്
അല്ലാണ്ട് പറഞ്ഞൊന്ന് ഞാൻ പ അങ്ങനെ പഠിപ്പിച്ചട്ടൊന്നുല്ല ആഹ് ഇല്ലാണ്ട് പാഠ് നാണ് ഇങ്ങനെ പഠിപ്പിക്കറ ഇങ്ങനെ പഠിപ്പിക്കാ ഇങ്ങനെ ഇരുത്തി പഠിപ്പിക്കാ അങ്ങനൊന്നുംല്ല ജസ്റ്റ് അവള് ചോദിക്കുമ്പോ അ ആൻസർ പറയന്നല്ലാണ്ട് ഒരു ഡീറ്റയ്ൽ ആയിട്ട് പഠിപ്പിക്കലൊന്നുല്ല അങ്ങ
ഇവന്റെ മുടി വെട്ടാ കൊണ്ടോണം ഇനി
ഇ വർക്ക്‌ കഴിഞ്ഞപ്പോ സ്കൂള് തുറക്കല്ന് മുമ്പ് ഞാൻ ഇവിടെ ഒരു നാല് പിള്ളേരെ കേട്ടിണ്ടപ്പൊ ട്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നിക്കുന്നു
ആഹ് അതാ നല്ലത് ങ്ങക്ക് ഇവിടെണം കൊണ്ട് ട്യൂഷനൊന്നും കിട്ടണില്ല ഉം ഇവിടെ അടുത്തൊക്ക ടൂഷൻ ക്ലാസ് ഉണ്ടപ്പ ടൂഷനൊന്നും കിട്ടൂല ആ നാല് പേര് ങ്കി നാല് പേരില്ലേ
ഉം അല്ലാ ഏ ഇത് ഇവിടെ ഒരു ഭർത്താവ് മരിച്ചവര് ഒരു പെണ്ണടുത്തിരുന്നു അതിനി ഇപ്പൊ വേറെ ബിസിനസും കാര്യങ്ങളൊക്കെ കണ്ടെടുക്കുള്ള അങ്ങനെ വന്നാണ് അല്ലാണ്ട് ഞാൻ വീട്ടിൽ പോന്നോടുത്ത് അങ്ങനെ എടുക്കാറില്ലല്ലോ
ശരിയാണ് അതുംന്താണ് അപ്പ നമ്മ ടൈം അങ്ങനെ മാനേജ് ചെയ്ത് എടുത്താ മതി
ഉം
ഇപ്പ അവളാണെങ്കിൽ എല്ലാവരുടെ അടുത്തൊന്നും മിങ്കിളായി വരുന്നുണ്ട് അത്‌ കൊണ്ട് പിന്നെ കുറച്ച്
ആഹ്
ഇത് ടൈമിങ് എങ്ങനെയാണ്
അറിയില്ല
എങ്ങനാ അറിം ഏഹ്
ആഹ് നിക്ക്
ആഹ്
ആഹ് അനിയ വരാന്ന് പറഞ്ഞ ഇവന്റെ മുടി വെട്ടാൻ കൊണ്ടുപോണം ഇനി പെരുന്നാളായില്ലേ മുടിവെട്ടാൻ കൊണ്ടോണോന്ന്
വേണ്ടന്ന് പെര് മാണ്ടന്ന് പോകും അവളോ അവളെ കൊണ്ടൊക്കുമ്പോ അവിടുന്ന് വാപ്പ ഞാന എല്ലാരിട്ട ആ ചേച്ചിക്ക് പ്രാന്ത് പിടിക്കും. ഇപ്പൊ രണ്ടൂമൂന്ന് നാലഞ്ച വട്ടക്ക കൂടുമ്പോ വെട്ടണം
ആണ ആ ഇന് അങ്ങടത് അതെ അപ്പൊ ഒന്ന് ഫിക്സ് ആക്കി കാരണം അവ ഇക്കയാണ് ആക്കയാണെങ്കിലാ കുട്ടികളുടെ ഇതിൽ നിക്കണ്ട് കരഞ്ഞാലും കുഴപ്പമില്ല വേറെ സ്ഥലത്തോടെട്ടേ കൊച്ചു കരയും ഇരിക്കും തുലാ വ നമ്മള് പറഞ്ഞു വിട്ട് ഇത് പിന്നെ സീനില്ലാന്ന്ന്നന്ന് ഇഷ്ടപ്പെട്ട് വെട്ടണത് ഇഷ്ടപ്പെട്ട് കരയും കരഞ്ഞാല നമ്മൾ മൈൻഡ് ചെയ്യൂല ഞമ്മളൊണ്ട് നീങ്ങി നിന്നോളം പറയും. ഇക്കാക്കാന്റെ മടിയിൽ ഇരിക്കുവേ ഇവൻ ന്നിട്ട് വെട്ടിക്കോളും ഇപ്പന്നനിയിപ്പ രാവിലെ പോയത കൊണ്ടിട്ടെ എട്ടര ആവുമ്പോത്തേക്ക് എത്തും. അന്ന് പോവാ പറഞ്ഞ അപ്പൊ അങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞ്
ആഹ് ആഹ് ആഹ്.
തനാട്ടായിയിക്കോളൂ തോന്നുന്നുണ്ട്
ആഹ് നിങ്ങള്
ഉം
ആഹ്
പിന്നെ എങ്ങനെ പോണ്
എന്ത്
പഠിക്കാനൊന്നു പോവൺള്ള നോക്കള്ള
ഓ ഇനെന്തിനാ ഉള്ളതെന്നെ കൂടി പോയിട്ടുള്ള പ്രശ്നാണ് പഠിച്ചെന്നെ ഒന്നു ആയിട്ടില്ല
അച്ചയിക്ക് എന്തെങ്കിലൊക്കെ ആക്കാൻ നോക്ക്
ഓൺലൈൻ ഇന്റേൺഷിപ്പ് ഒക്കെ നോക്കണ്ടെടി ഉം ഇന്റേൺഷിപ്പ് അല്ലാണ്ട്
ഉം ഉം
ജോബിന് കയറുമ്പാ എക്സ്പീരിയൻസ് ചോയിക്കൂലേ ഏ എക്സ്പീരിയൻസ് ചോയി
അതെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ എക്സ്പീരിയൻസ് ചോയിക്കും ആഹ് ഞങ്ങടെ ഇവിടെയും എക്സ്പീരിയൻസ് ഉള്ളവരെ നോക്കണത് ഇങ്ങനെ ക്വാളിഫിക്കേഷൻ നോക്കണുണ്ടല്ലോ അപ്പൊ ബി അറബി അഫ്ലല് അങ്ങൻത്തേലൊക്കെ വേണംന്നുണ്ട്
ആഹ്
ഉം എനിക്ക് അറബിള്ളറു ഞാൻ കേറിപ്പോയി ആ
ആ ഇന്റേൺഷിപ്പ് ടുത്തിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങി ട്ട് ഓൺലൈനായിട്ടുള്ളതിനെ എന്നിട്ട് നോക്കാം പിന്നെ ഇക്കാക്ക ഇപ്പൊ സിസ്റ്റം വാങ്ങി തന്ന്ട്ടുണ്ട് ബർത്ത്ഡെക്ക്
അപ്പൊ അത് ഫ്രാൻസി ആ അപ്പൊ പിന്നെ കൊഴ്പ്പില്ല എന്തേലൊക്കെ
അതിലറുവ് അതിലറെവെയ്ലായ്ട്ട് ഹ് ഹ് അപ്പൊ അത്
പിള്ളേർ കൊച്ചിനെ കാണിക്കണ്ടാട്ട അത്
ഏ രണ്ടെണ്ണങ്ങൾ ഒറങ്ങുമ്പോ എടുക്കാറ് ഈ പരഞ്ഞ പോൽ കീബോർമുട്ട് തൊടൂ അവളാണെങ്കി അതിന്റെ മേത്ത്ക്കേറി അങ്ങോട്ട് ഇരിക്കും
അവന് പ്പൊ സ്ക്രീൻ ടൈ ഒട്ടും കൊടുക്കണ്ടാട്ടാ
ഉം ഏയ്
ഇപ്പഴാണ് കണ്ണിന് ഇതൊക്കായിട്ട് വര്ണത് അപ്പൊ ഒട്ടും കൊട്ക്കണ്ട സ്ക്രീൻ ടൈം
പ്പ യീ മാറിട്ടാ അങ്ങൻത്തെ കൊഴ്പ്പൊന്നുല്ല
ഇല്ല ആ അപ്പൊ പിന്നെ കൊഴപ്പൊല്ല ആ ആഹ് ഇവനും പ്പൊ വാശി പിടിച്ച് കരഞ്ഞാലും ഞങ്ങപ്പോ ഫോൺ വെച്ചടുത്താലും ണ്ടല്ലോ അത് വേണ്ട
ഉം ഉം ഉം ഉം അത് നല്ലതാ
അതെ അതാണ് ഞാന അവർക്ക് നല്ലതാണ് നല്ലാര്യം
ഉം ഉം ഉം
പിന്നെ കരയാമ്പോയ ഒരു കരച്ചിലാണ്
ഉം ഇവനെല്ലാ പ്രശ്
ആ പാവം പ്പ വീണിട്ടും ഇല്ലയോ ന്ന് കരഞ് പോ